വിശേഷം
ഷം അവിടെ
ഇവെടെം സുഖാണ് മഴൊക്കെണ്ടോ
ഒ മഴണ്ട് ഹ്
ആ ആ കേക്കുന്നുണ്ട് ക്ലിയറാണ് ക്ലിയറാണ് ഇവെടെ ഇന്ന് ഇതേപോലെ നല്ല മഴൈഞി കൊറേ കാലങ്ങൾക്ക് ശേഷം പ്പന്ന് പെയ്യ്ണ് രണ്ടാഴ്ചങ്ങാനോ മഴയില്ലൈനി
ഞാന് ന്ന്പ്പോ ഒരു കോഴ്സ്ന് പോണ്ണ്ട് രാവിലെ മൂന്ന് ബസ്സൊക്കെ കേറി പോണം അപ്പങ്ങനെ ബസ് ന്ന് ചെറുതായിട്ട് പൈതി ക്ഷെ ഇന്നെ സംബന്ധിച്ച് അവടെക്കെ വെയിലേനിട്ടൊ ആ ആ വെയിലേനിട്ടൊ ഭയങ്ക് ഇവിടെ നടക്കാനൊന്ന് വയ്യയ്നി
ആ അതാണ് എവടെ നല്ല ദൂരത്തിലാ
അൽ ഞാവിടെ ഏ കാലിക്കറ്റായിട്ട് പോണം
ഓ കാലിക്കറ്റ് അപ്പൊ വീട്ട്ന്ന് നല്ല ദൂരണ്ടാവോയിരിക്
നല്ല ദൂരണ്ട് ഇവടുന്ന് ഒരു വേറൊരു ബസ്സ് കേറി പിന്നെം വേറെ ബസ്സ് കേറി പിന്നിം
അപ്പൊ ടൂ വീലറൊന്നും പഠിച്ചീല്ലേ
ആണ്ട് ഞാവിടെ ലൈസൻസ് ജ് ഞാൻ പോയീന് ബട്ട് ഞാട്ത്തിട്ടില്ല ഞാനിപ്പോ എന്താവിടെ കറങ്ങാത്ത സ്ഥലത്തിൽ വണ്ടി നിർത്തിട്ട്ട്ട് അവിടുന്ന് ബസ്സിന് പോകലാ
ഓ അങ്ങനെല്ലേ അപ്പൊ കൊറച്ച് അവിടറ്റം പോയിട്ട് പിന്നെ ബസ്സിന് അങ്ങനെ പോകേണ്ടി വരും ആ ആഹ അതാണ് അപ്പൊ കോഴ്സിനും കൂടി ആവുമ്പോ ജോബിനൊക്കെ ആവുമ്പോ നമുക്ക് പൈസ
ആ അതെ പിന്നെ ഞാനും ഇവിടെ വേറൊരു ഇന്റർവ്യൂക്ക് പോയി അവിടുന്ന് ചൽപ്പം
എങ്ങനെ കോഴ്സിന്റെ കൂടെ തന്നെ ജോബിന് കേർണതോ
ത്രീ ഡെയ്സ്‌ ആണ് ക്ലാസുള്ളത് അയിൽ മറ്റേ ത്രീ ഡേയ്സ് നമ്മളോട് വർക്കിന് വരാൻ പറഞ്ഞിട്ട് പക്ഷെ അതും ഈഈ ഞാനിപ്പൊ കോഴ്സിന് പോണോടത് ഭയങ്കര വിട്ടായിട്ടാണ് ആ ഹ് ഇന്റർവ്യൂവിന്റെ ഇതുള്ള അപ്പം രണ്ടും കൂടി
മാനേജ് ചെയ്യാൻ കഴിയൂലല്ലേ ഉം അതെ അല്ലെല്ഇപ്പ നമുക്ക് ഉച്ചവരെ ക്കെണെങ്കിൽ അടുത്തടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ജോബിൻ അങ്ങനൊക്കെ പോയാ മതിയ്നിലേ
ഏറ്റവും കൂടി ഒരീസം തന്നെ നല്ല ചിലവാവും
ആ അതാണ് നല്ല ചെലവാണ് നമ്മൾ സ്റ്റുഡന്റ്സ് കൂടി ആവുമ്പയേ അതൊന്നും മാനേജ് ചെയ്യാനും വയല്ല വീട്ടിൽ ചോദിക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവലോ നമുക്ക് ഞാന് ആ ഞാൻ ഇപ്പം കറന്റ്ലി ഒന്നും ചെയ്യ് ണില്ലഞാൻ ഇപ്പ ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് ഓരോ വർക്കും കാര്യങ്ങളും നോക്കിയോണ്ട്ക്ക്ണ്ട് ആ ഞാൻ ആ അതെ ഞാൻ പിജി കഴിഞ്ഞിട്ട് അങ്ങനെ ഇപ്പ രണ്ടു മാസം ആയിട്ടോള്ളു അപ്പം ഇപ്പം രണ്ടു മാസന്ന് ക്യാപ്പ്
കമ്പനി ബസിനൊക്കെ പോവാലോ
ആ അതെ എച്ച് ആർ കാര്യങ്ങളൊക്കെ നോക്ക നോക്ക്ണ്ട് പക്ഷെ ഇനി ഒരു കോഴ്സ് ചെയ്യണന്ന് താല്പര്യല്ല ഏ എച്ച് ആർ ആണോ
ഞാൻഎച്ച് അറിന പോണത് നല്ല ക്ലാസ്സൊക്കൊയാണ് പ്രാക്റ്റിക്കൽ ആയിട്ടൊക്കെ പഠിപ്പിക്കുക നല്ല അത് നോക്കിക്കൂടെ എന്നാ
ആഹ എച്ച് ആറിന് താൽല്പര്യണ്ട് ഞാൻ പഠി പഠിച്ചത് ഓൾറെഡി അതാണ് ഞാൻ എംബിയ ആണ് പഠിച്ചത് അപ്പൊ രണ്ട് മാസം ഏ ഇരുന്നിട്ട് എന്നാ ഒന്നൊന്ന് സെറ്റ് ആക്കാന്ന് വിചാരിച്ച പിന്നെ ഒരു ക്ലോത്തിങ്‌ ബ്രാൻഡ് ബ്രൻഡ് തുടങ്ങണംഎന്നുള്ള
ബിസിനസിനാ താല്പര്യം
ആഹ ബിസിനസ്‌ എം ബി എ -
ഹെ അയിശരിപാർട്ടേൺഴ്‌സ് ഒക്കെ ഉണ്ടാവെക്കൊലെ ഓൾറെഡി സെറ്റ് ആക്കി
ആ അപ്പൊ അതിനെ കുറിച്ച് പഠിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒന്ന് വീട്ടിലിരുന്നാലല്ലേ നമ്മളിപ്പോ ഒരു കോഴ്സിന് പോയാ അതിനെ കുറിച്ച് നോക്ക ക്കാനും കഴൂല ആ അതെ അതെ
താണേൽ
ആഹ ആ അതാണ് ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാതെ നമുക്കായിട്ട് തന്നെ അങ്ങനെ ചെയ്യാം നമ്മുടെ താല്പര്യത്തിന് ഇതിനനുസരിച്ച് അപ്പഒരു ആ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡ് തുടങ്ങണന്നുണ്ട് അപ്പൊ വീട്ടിലാണെങ്കില് എന്താ ഗേൾസ് ലേഡീസ് തന്നെയാണ് ഞങ്ങ ഇന്ന് ഞങ്ങൾ അഞ്ച് പെൺകുട്ടികളാ അപ്പൊ ഞങ്ങക്ക് അഞ്ചാൾക്കാർക്കും കൂടി ആയിട്ട് അങ്ങനെ തുടങ്ങിയാലേ
ഗൾഫ്
ആ ഞങ്ങൾ അഞ്ച് ഗേൾസ് ഇണ്ടെ ആ ഹാഹ് കഷ്ടപ്പാടനെ പണ്ടൊക്കെ അങ്ങനെ ഒരിത്ണ്ടായിന് പിന്നെ റെഡി ആയി വന്ന്ണ് ആ അതാണ് ഇപ്പോ രണ്ട് താത്ത താത്തമാരും എല്ലാരും അങ്ങനെ ആ ആ രണ്ട് താത്തന്മാരും മാരിഡാണ് അപ്പൊ ഞാനാ അങ്ങനെള്ളത് ഉ അപ്പൊ ഇനിപ്പോ എന്തേലും
ഒരാൾ പ്ലസ്ടു പഠി ഇവിടെ മൂന്നാ ആൾക്കാരൊന്നും കഴില്ല ഒരാൾ പ്ലസ്ടു പഠി ഒരാളിപ്പോ പിന്നെ എഹ് ഡിഗ്രി
അ ആഹ് അതെ പണ്ടൊക്കെ ആയിരുന്നു ഗേൾസ് ആയാല് പ്രശ്നം കാര്യങ്ങള്ള് ഒക്കെ പറയല് ഇപ്പൊ അങ്ങനത്തെതൊന്നും ഇല്ലല്ലോ ആഹ് ഇപ്പ എല്ലാരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണല്ലോ
വീട്ടാരാണെങ്കലും ഓവർ സ്ട്രെസ്സ് ഒന്നും കൊടുക്കലില്ല മക്കൾക്ക് ഇന്റെമ്മ
അതാണ് അത് കൂളാണ് ല്ലേ അതാണ് വേണ്ടത് ഈ ഓവറ് സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഇണ്ടാവുമ്പോളാണ് നമ്മക്ക്ന്നെ ഒരു ഇമ്മാതിരി ഒന്നിനും കഴിയാതെ
നിക്കാൻ കഴിയിണ്
ആഹ് അതെ അതെ അതൊക്കെ വല്യ ഭാഗ്യാണ്
മേലൊക്കെ വാങ്ങിത്തരും
ആഹ് അതൊക്കെ വലിയ ഭാഗ്യാണ് മറ്റേത് നമ്മള് കഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ ആരുല്ലെങ്കിലെ.
അതെ ആഹ് ആഹ്
എടയ്ക്കൊന്ന് സ്റ്റക്ക് ആവൂണ്ടട്ടോ ആയിപ്പിച്ചു പിടിച്ചു ഒന്ന് സംസാരിച്ചു നോക്കിയേ.
ആഹ് ആഹ് ഇപ്പൊ കേക്കുണ്ടോ.
ഇപ്പം കി ക്ലിയർ ആണ്, എടക്കാണ് പോണത്. ഇപ്പ ക്ലിയർ ആയി കേക്കുന്നുണ്ട് ആഹ്. ആഹ് അങ്ങനെയാണ്.
രണ്ടായിരം ഉറുപ്യ എവിടെ കൊടുക്കണം, മാസം മാസം പന്ത്രണ്ടായിരാണ് അപ്പൊ ഇന്ന് കഷ്ടപ്പെട്ട എവിടുന്നൊക്കൊ ഒപ്പിച്ച് ഞങ്ങള് ഫിനാൻസ്. ല് ഭയങ്കര ലോ ആണ്‌ ഇനിയിപ്പോ വല്ല പൈസയൊന്നും ഇല്ല.
ആഹ് അങ്ങനെ അതൊക്കെ റെഡി ആയിക്കോളും അതൊക്കെ നമ്മള് തന്നെ പഠിച്ച് അങ്ങനെ നല്ലൊരു ജോലി വാങ്ങാ അതൊ ക്കെയല്ലേ ഉം അതെ നമ്മള് അവരെ സഹായിക്കാ നമ്മള് നല്ലൊരു ജോലി നോ ക്കാ ബിസിനസ്സ് ആവും എന്തേലൊക്കൊന്ന് നോക്കിട്ട് നമ്മള് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട്.
ഇഷ്ടപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ചിട്ടാ ഇനിപ്പോ ആരാ ജോലി ചെയ്തിട്ട്. കിട്ടണം ആ ക്യാഷ് കൊടുക്കാൻ എന്റെ ഞാൻ പറഞ്ഞല്ലോ ഒരു താത്തിന്റെ കല്യാണം ഇണ്ടാക്കാൻ നിക്കുണ്ട്. ഓളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇതാക്കി വെച്ച ക്യാഷാന്ന് എനിക്ക് എടുത്ത് തന്നത്.
ഒരേ എജ് കഴിഞ്ഞാ പിന്നെ നമ്മള് പേരെന്റ്സിനെ ഇൻഡിപെൻഡന്റ് ചെയ്യാതെ നമ്മളായി. ട്ട് പേരന്റ്സിന്റെ ഡിപ്പെന്റ് ചെയ്യാതെ നമ്മളായിട്ട് ഇൻഡിപെൻഡന്റ് ആയിരിക്കാ.
അതെ ഇനിയിപ്പോ ഗേൾസ് ആണേലും ഫുള്ള്. റെസ്പോൺസിബിലിറ്റി ഓര്ക്ക് ആണ് അതൊന്നു പറഞ്ഞ് കൊടുക്കരുത് പോരന്റ്സിനാണ്.
ഫുള്ള് ഓല് ആയിട്ട് കൊടുക്കരുത്. ല്ലോ നമ്മളെ നമ്മള് നമ്മളോട് കഴിയുന്ന പോലെ നല്ലൊരു കോഴ്സ് പഠിക്കാ അയിനനുസരി
എന്റെ കൂടെയാണേൽ അങ്ങനെ ഞങ്ങള് ഇപ്പാനെ അങ്ങനെ ക്യാഷ്. കഷ്ടപ്പെടുത്തില്ലട്ടോ നമുക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മളെ.
ആഹ് അതാണ്. അങ്ങ അങ്ങനെ വേണം നമ്മള് അതെ അതെ ഇപ്പൊ ഇന്റോട് ആയാലും അങ്ങനെ തന്നെയാണ്. നമ്മള് അങ്ങനെ ഓവറെ ഓര് ഞമ്മക്കും സ്ട്രെസ്സ് അല്ല നമ്മള് ഓര്ക്കും സ്ട്രെസ്സ് കൊടുക്കാറി ല്ല കൂടുതലും കഴിയുന്നതും നമ്മള് തന്നെ നോക്കീട്ട് അങ്ങനെ ചെയ്യാ ചെയ്യാം.
അത് ശരിയാ
എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോ.
ഫുഡ് ഞാൻ കഴിച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഭയങ്കര ക്ഷീണയാണ്.
ആഹ് അവിടെ പോയി വരുമ്പോല്ലേ, ആഹ് ഭയങ്കര ക്ഷീണം വരും ഏഹ് പിന്നെ.
അതെ അതെ എത്ര ബസ് കേറാൻ ഇണ്ട് അവിടുക്ക് പോകുമ്പോ.
ഞാൻ പറഞ്ഞ് മൂന്ന് ബസ്സ് ഉണ്ട്, ഇവിടുന്ന് ഞാൻ അവിടുന്ന്. പിന്നെ അവിടുന്ന് ബസ്സ് ഇനിയിപ്പോ മഞ്ചേരിക്കാണൽ അതും ഒരു ബസ്സിന് ഇരുപർ പീസ് വെച്ചെത്രാവും.
ആ അതാണ് എക്സ്പെൻസും വരും നമുക്ക്. എന്താ ക്ഷീണം ഒക്കെ കൂടായിട്ട് എന്നാ അടുത്ത് എവിടേലും നോക്കു എന്താ അടുത്ത് നോക്കാഞ്ഞേ.
ഇത് ഇവിടെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി.
ആഹ് അതാണ് നമ്മള് അതാണ് നമ്മള് പൈസ കൊടുത്ത് പഠിക്കുമ്പോ കോളി ച്ചു നോക്കണേ, അല്ലാതെ വ വെറുതെ നമ്മള് അതെ ഒരു വെറു ദി റൂറൽ ഏരിയസ്. ഇവിടൊന്നും എടുത്തിട്ടും കാര്യയില്ല, പോകുമ്പോ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാൽ നമുക്ക് നല്ല പ്ലേസ്മെന്റ് കാ ഒക്കെ കിട്ടിയിട്ടാ അങ്ങനെ അങ് പോവാ ജോബിനാണ് റെ ആഹ്.
എന്റെ അഷൂറാ ചെയ്തേക്കണേ, അങ്ങനെ കിട്ടാൻ ചാൻസുണ്ട്.
ആ അതാണ് ഇത് നിങ്ങക്ക് പ്ലേസ്മെ ഇത് എന്താ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നേരെ പ്ലേസ്മെന്റ് കിട്ടുമോ നമുക്ക്.
പ്ലേസ്മെന്റ് കിട്ടും എന്നാണ് പറഞ്ഞത് ഇനിയിപ്പ ഏതെലെക്ചെ റിൻേണ ആയിട്ട് ഏതെലും ചെറിയ കമ്പനിയിൽ കിട്ടിയാലും
ആ അങ്ങനെ ചെയ്യാം ആ അതാണ് നമ്മടെ നമ്മടവിടെ ഡെയിലി കേസസ് നടന്നു പോകാനുള്ള ക്യാഷെ ങ്കിലും നമ്മുടെ കയ്യിലു വേണം ഇപ്പം ഗേൾസ് ആണെന്ന് പറഞ്ഞാലും നമ്മൾക്കാ ഒരു ഡെയിലി ആ ഇതിനുള്ള ചെലവിനുള്ള പൈസ ഉണ്ടെങ്കിലേ ആ അതെ
കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായും നമക്ക് എന്തേലും ഓഫീസ് വർക്കായാലും ലികോൾ
ആ അതെ അതെ വെറുതരിക്കാതെ എന്തേലൊക്കെ ചെയ്യാ ഏതായാലും പഠിച്ചെ നമുക്ക് നഷ്ടം വരൂ ല്ലല്ലോ അപ്പ നമ്മളെ എന്തേലൊ ക്കെ ചെയ്യാം ആ മാറ്റ വീടല്ല എന്റിപ്പ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ജോബെ കാര്യങ്ങളൊക്കെ ആ ആ എങ്ങാമെന്റിപ്പ കഴിഞഞ്ഞിട്ട്
എം ബി എ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞെ
ആ അതന്നെ അതെ അതെ എനിക്ക് ഞാനൊരു റൂറൽ ഏരിയാലെ ഏരിയ ലാണെ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എന്റെ പാരൻസ് നല്ല സപ്പോർട്ടും കാര്യങ്ങളാണ് അപ്പ നമ്മള് നമ്മളിഷ്ടല്ലാതെ അങ്ങനെ മാര്യേജെ ചെയ്യിപ്പിച്ച് വിടുവ അങ്ങനെ തൊന്നുമില്ല ല അതുകൊണ്ടണെ എല്ലാ ഫ്രണ്ട്സിനോട് പരേം അന്റൊരു ഭാഗ്യാണ് ഇത്ര കാലച്ച നിന്നിലേ കല്യാണം കഴിക്കാതെ എന്നുള്ളതപ്പങ് പറയ ആ അത അതാണ് അങ്ങനൊക്കെ കിട്ടണെങ്കിലും ഭാഗ്യം ചെയ് ചെയ്യണെ മറ്റതിപ്പ നമ്മൾ ഓരോന്ന് ആ ആ അതാണ് നമ്മളോരോനിങ്ങനെ ഇങ്ങനെ കേൾക്കണല്ലേ ഇങ്ങനെ വേഗം മാരേജെ ചെയ്ത് കുട്ടിയ്ക്ക് ഇഷ്ടായില്ല അവൽക്ക് ഇഷ്ടായില്ല എന്നുള്ളതൊക്കെ കല്യാണം എന്ന് പറയുമ്പം നമ്മടെ ഇഷ്ടത്തിന് തന്നെ കഴിക്കുക അതാ അല്ലെ ഉം ഉ ആ അതെ അതൊക്കെ നമ് നമ്മടെ ഒരു പിന്നെ നമ്മളൊന്ന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയതിന്റെ ശേഷം ഇണ്ടാക്ക അങ്ങന ആയാലേ എല്ലാർക്കും നമ്മളെ വാല്യു ഉണ്ടാവും ഇത് നമ്മളെ വാല്യൂ ഉണ്ടാവൂലേ നമുക്ക് ജോബും കാര്യങ്ങളൊന്നുമില്ലേ ലെ
അത്യാ അവിടെ ഫുഡൊക്കെ കഴിച്ചില്ലേ
ആ ഇവിടെ ഫുഡ് കഴിച്ചില്ല കഴിക്കാൻ ആവണുള്ളു ഇവിടെ ഇനിലേറ്റാ അവിടെ എല്ലാരും കിടന്നുറങ്ങാനും ഇതിനൊക്കെ പതിനൊന്ന് മണി ഒരു മണി ആ ടൈമൊക്കെ ആവും ചെ ല ദെവസേ
ക്കെ പോവേണ്ട മൂവീസ് ഒക്കെ കാണാൻ
ഓ മൂവീസ് ഒക്കെ കാണലണ്ട് ഇപ്പൊ ലാസ്റ്റ് കണ്ടത് ഒബ്സഷനാ നി ങ്ങളെ കൻ
ഓ ഇല്ലാ നാ അത് കാണ് ഞാൻ ലാസ്റ്റേടെ ദൃശ്യം ത്രീ
ആഹാ ദൃശ്യം ത്രില്ലറല്ലേ ആ മൂവി ഞാൻ കണ്ടീല്ല എനക്ക് ആ
കോഴിക്കോടാണ് ചെയ്യണം അപ്പം ഞാൻ അവിടന്ന്
ആ അവിടെന്ന് അങ്ങനെ പോകൂല്ലേ ആ എനിക്ക ഇഷ്ട ത്രില്ലർ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ട് ച്ച അപ്പം ഞാനേ തൃശ് ഇല്ലല്ല പണ്ടത്തെ മൂവി അന് ഇപ്പ ത്രില്ലറ ആണെങ്കിൽ ഒരു റൊമാൻറിക് ആണെങ്കിലും ഏത് ജോണറാണെങ്കിലും പണ്ടത്തെ മൂവീസ് രി പോല ശ ആ ഇപ്പ അ അങ്ങനത്തെ ആ ഒരു ലെവലിക്കുള്ളത് ഇതായില്ലല്ലോ ഇനി ഇപ്പ നാളെ ബാലൻ പറഞ്ഞ പുതിയ സിനിമ ഇറങ്ങിയണല്ലോ ആ മോഹലാൽ അല്ല ടോവിനോന്റെ
വി നണ്ട്
അതെ ആക് ഓന ഓർമ്മുണ്ട് പണ്ട് കൂതരാറന്റെ മൂ വീല്ി ഒരു മൂന്ന് നടന്മാരുണ്ടായി അല് ഒരുത്തനന ഇവന് അന്ന് ഇവനന്ന് ആ അന്ന് ഇവന നമ്മള ആരും ശ്രദ്ധിക്കൂലല്ല വല്ിയ രസംൊന്നും
അതേപോലെ അപ്പൂസായിട്ട് മറ്റേയി അലൊന്നും എനിക്ക് കോള ഒ നല്ല വര അതൊക്കെന്നെ എന്നാ ശരി ഓക്കെ ശരി ബയ്